ഹലോ ആഹ് കേൾക്കുന്നുണ്ട് നിങ്ങക്ക് കേക്കുന്നുണ്ടോ
ആ ഇണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ എന്താ നല്ലത് നേര ചായക്കെ കുടിച്ചോ
ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ആ ചായ കൂടി കഴിഞ്ഞു നിങ്ങള് ചായ കുടിച്ചൊ
ഇല്ലേ ചായ കുടിച്ചിട്ടില്ല നാല് മണി ആയിട്ടുള്ളല്ലോ കൊറച്ച് കഴിയട്ടേ വിചാരിച്ചിട്ടാ
ആ എന്ത ചായക്ക് സ്പെഷ്യലൊക്കെ
എന്തന്നും ഒന്നുയില്ല കടേന്ന് എന്തെങ്കിലും വേടിക്കാ വിചാരിച്ചിട്ട് ഇങ്ങക്ക് എന്താ
ഞക്ക് എന്താ ഇപ്പ ഇപ്പ വന്നപ്പോ പരിപ്പവട കൊണ്ട് വന്നിട്ടുണ്ട് വേറെ അങ്ങനെ
ആ നാല് മണിക്കൊന്നുയിങ്ങനെ ട്രൈ ആക്കി നോക്കൂല
ഏയ് അതൊന്നുമില്ല എപ്പളെങ്കിലും അല്ല അങ്ങനെ ഇണ്ട് മടിയാണ്
മ്മ് ആ എല്ലാർക്കും കുക്ക് ചെയ്യണത് ആക്കനെ ഭയങ്കര ഇഷ്ടം എനിക്ക് ക്ലീനിങ്ങിലേറെ കുക്കിംഗ് തന്നെ ഇഷ്ടം
ആ അല്ല കു കുക്കുചെയ്യും കുക്ക് ചെയ്യും പക്ഷെ തോന്നണം മടി യാണ്
ആഹ്
അങ്ങനെ ഏത് ടൈമിലൊന്നും
ആ എനിക്കൊക്കെ കുക്കിംഗാണ് ഇഷ്ടം പെട്ടെന്ന് കയ്യില്ലോ
ഏ അത് കഴിഞ്ഞിട്ട് പാത്രക്കെ കഴിക്കണ്ടേ അതക്കെ വല്യ പണിയാ
ആ എനിക്കതക്കെ സുഖം തോന്നാ
ആഹ്
എന്നിട്ട് ഇന്നപ്പ പരിപ്പുവടയാണ് സ്പെഷ്യല് ഇല്ലേ ഞാനിൻ്റെ ഉമ്മ പൊറത്തു പോയിട്ടുണ്ട് അപ്പന്തെങ്കിലും കൊണ്ടരാൻ പറയണ വിചാരിച്ചിട്ട സ്പെഷ്യല്
ആഹ് ഇപ്പ അങ്ങനെ കഴിഞ്ഞോല്ലേ ഇല്ല അ ഉച്ചക്ക് ഉണ്ടാക്കിയത് തന്നെ രാ രാത്രിത്തെട്ട അങ്ങനെ വേറെണ്ടാക്കരുതൊന്നില്ല ചോറും കറിണ്ട് കൂട്ടാനുണ്ട്
ആ എന്താക്കറി
ഇയാക്കെന്താ
ഞങ്ങക്ക് ചി ചിക്കനിണ്ടായിരുന്നു ഉച്ചക്ക് അത് ഇന്നലെ വെച്ചതാണ് അപ്പ അത് രാവിലെയും ഉച്ചക്കും കൂട്ടി ഇനി രാ തൃകേക്ക് വേറെന്തെങ്കിലും വെക്കണം മ്മ് ഇങ്ങെളെന്താ മുരിങ്ങേ
ആ മുരിങ്ങ
ആ പിന്നെന്താ മീനോ
ആ ഒണക്ക മീൻ പൊരിച്ചതണ്ട്
ആ മീനിഷ്ടാണോ
ആ മീനൊക്കെ തിന്നു അങ്ങനെ ഇഷ്ടല്ലാത്ത തായിട് വേറൊന്നുമില്ല
ആ ഏറ്റോ ഇഷ്ടള്ള ഫുഡെന്താ
ഏറ്റോയിഷ്ടുള്ള ഫുഡ് മന്തി
മന്തി ആ എനിക്കും മന്തി ഞങ്ങൾക്ക് ഇന്നല മന്തിയിരുന്നു
ആഹ
മന്തി ഇഷ്ടാണ് കൊഴപ്പമില്ല ബിരിയാണി അറിയുമ്പോ ഉം മന്തി മയോണൈസ് അറിയുമ്പോ അൽഫാാം വേണം എന്നാ പിന്നെ ആഹ പക്ഷെ പെട്ടെന്ന് ആ എനിക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും ആ മന്തി പെട്ടന്ന് പെട്ടന്ന് വയർ ഫുള് ആയ പോലെ തോന്നും
മന്തി ഞാന് തിന്നു എനിക്ക് ഇടക്കും തടക്കും കിട്ടിയമ്മോ ഞാൻ അത്രയും തിന്നു
ആഹ് ഇനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നു അങ്ങനെ താല്പര്യമില്ല
നല്ല ഫുഡ് കഴക്കോട്ടോ നല്ലോണം ആവശ്യത്തില് കൂടുതല് എടക്കും
എണ്ണക്കടികളൊക്കെ ഇഷ്ടാണോ ഉം ഞാന് മീന് ബീഫോ ഒന്നും ഞാനൊന്നും കഴിക്കില്ല ആഹ് എനിക്ക് അങ്ങത്തൊന്നും ഇഷ്ടല്ല ഇല്ല മീൻ ഇഷ്ടല്ല ബീഫ് ഇഷ്ടല്ല
ആഹ് ബീഫിനകത്ത്ന്നന്ന് പക്ഷെ നമുക്ക് അങ്ങനെ ഓവറായിട്ട് ഇഷ്ട ഇണ്ടാവില്ല അങ്ങനത്തെ ഒന്നുംല്ല തിന്നും ബീഫിനാ നല്ല കഷ്ണങ്ങ ഉണ്ടാവൂലേ നാര് നാര് പോലത്തെ അങ്ങനത്തക്ക് തിന്നും അഹ് അത് ഇനിയിപ്പോ കോഴീടെ ആണ് അയിൻ്റെ പാഡ്‌സ് അങ്ങനത്തെ ഒന്നും തിന്നൂല്ല നല്ല ഇറച്ചികൾ മാത്രമേ തിന്നുള്ളൂ
ഇനിക്ക് ബ അലർജി ആയിരുന്നു പണ്ട് അപ്പൊ ഞങ്ങൾ
ആഹ് പിന്നെ തിന്ന്നോക്കിയോ
ഇല്ല പിന്നെ തിന്ന് നോക്കിയില്ല ഇപ്പൊ റൈസ് ഒക്കെ തിന്നു അതായത് ബീഫ് ബിരിയാണെങ്കില് ബിരിയാണി മാത്രം അങ്ങനത്തെ റൈസ് മാത്രം അല്ലാതെ പീസ് കഴിക്കില്ല
ആഹ് ഇറച്ചിന്ന് അലറച്ചി ഉണ്ട് എന്താ ചൊറിയെ
ആഹ് ചൊറിഞ്ഞിരിന്നു ആദ്യം മേൽ ഫുള്ള് എന്തോ പോലെ ചൊറിയും
പൊന്തിവരാറില്ലെ
ദേഹത്തൊക്കെ പൊന്തിയ അങ്ങനൊക്കെ ആയിരുന്നു ഉം ഉം ഇപ്പൊ കൊറെ ആയി എട്ട് കൊല്ലൊക്കെ ആയി ഇപ്പ അങ്ങനെ കൂട്ട തിരുന്നിട്ട് ഒരു ടേസ്റ്റ്തോന്നിയില്ല അപ്പൊ താല്പര്യം
കണ്ടാ തിന്നാൻ തോന്നൂല
ഇല്ലേ ഞാൻ കഴിക്കില്ല വലിയ പെരുന്നാളിന്റെ ടൈമിലൊക്കെ ഫുള്ള് ഇവിടെ ബീഫ് ആയിരുന്നു ഞാൻ കഴിക്കില്ല
അല്ലാത്തപ്പൊ ഒരു പൊട്ടൊക്കെ തിന്ന് നോക്കിയാ അങ്ങനെതാവോ ഒരു പൊട്ടൊക്കെ തിന്ന് നോക്കിയാ ആവുമോ
ഇല്ല തിന്ന് നോങ്ങിയിട്ടില്ല അമ്മീട്ടും ഇങ്ങനെ പറയും കഴിച്ചോക്ക് കഴിച്ചു നോക്കന്ന് ഞാൻ നോക്കിട്ടില്ല ഇനക്കൊരു താല്പര്യല്ല
ആഹ് അല്ല ചെറുപ്പത്തിൽ ആലർജിണ്ടെങ്കി ചെറുപ്പത്തില് കുഴപ്പൊന്നും ഉണ്ടാവില്ലാ പറയണ കേൾക്ക ചിലർക്ക് അത് കൊറച്ച് കഴിയുമ്പോ പോകും
അതെ അങ്ങനെ അറിയണ കേട്ട അങ്ങനൊക്കെ
ആഹ് ചെലപ്പോ ഒരു പീസ് പിന്നെ രണ്ട് പീസ് അങ്ങനെയൊക്കെ തിന്ന് നോക്കിയ അറിയാലോ
ആഹ് പക്ഷെ നമുക്കൊരു താല്പര്യം ഉണ്ടാവില സംഭവം കാണുമ്പോ
ആഹ് അതെന്താന്നറിയോ ഈ കൊറയായില്ല തിന്നാതിരുന്നിട്ട് അതുകൊണ്ടാണ്
അതാണ്
നമുക്ക് ഒരു ഫുഡിലിപ്പോ അവക്ക് ബീഫ് ഒരു മടുപ്പമാര് തോന്നിയിട്ടുണ്ടാാവും അലർജി ട്ട അപ്പൊ ആഹ് ആഹ് മടുപ്പങ്ങ് മാറിക്കിട്ടണ്ടന്നന്നെങ്കിൽ
അങ്ങനെ അങ്ങനെ വല്ല്യ പെര്ന്നാകൊക്കെ ഫുള്ള് ഇറച്ചിയല്ലെ ഫുള്ള് എല്ലാടത്തും വേറെ വിഭവങ്ങളാവൂല രാവിലായാലും ഇറച്ചി ഉച്ചക്കും ഇറച്ചി നാല്മണി ഇറച്ചി കൊണ്ട് എന്തെങ്കിലും സ്നാക്സാണ്ടാക്ക
ആഹ് ങ്ങള് എന്നുണ്ടാകൊയ്കാരം ല്ലെ വീട്ടില്
ആഹ് ഞങ്ങളോടെ എന്നുണ്ടാക്കും
ആഹ്
സ്നാക് ആയിട്ട് ഇന്നിപ്പ മ്മ പുറത്തു പോയപ്പോ മ്മ കൊണ്ടുവരാ പറഞ്ഞു അതാ ഞാൻ പിന്നെ ഉണ്ടാക്കാതിര്ന്നത് ആഹ് മ്മവെറുതെ സാധനങ്ങളൊക്കെ മേടിക്കാന്‌ന്ന് പറഞ്ഞ് പോയതാ
ങ്ങള് എവിട്ന്നാ സൂപർമാർക്കറ്റ് മാൾന്നാ വാങ്ങല്
ആഹ്അങ്ങനൊക്കെ
ഉം
ഇന്നട്ട് എന്തൊക്കെയ വേറെന്തൊക്കെയ വിശേഷം
വേറെന്താ നല്ലതെന്നെ ങ്ങള് ഇനി എന്താ രാത്രികക് വേറെ ഫുഡോ
രാത്രികക്ക് ചോറ്ണ്ട് എന്തേലും കറി ഒക്കെ മ്മ വരുമ്പോ ചെലപ്പൊ എന്തെങ്കിലും കൊണ്ടെരും അപ്പതങ്ങനൊക്കെ വെക്കും വി ചാരിച്ചിട്ടാ
കടേന്ന് വാങ്ങലാപ്പം ആഹ് പച്ചക്കറിയെക്കെ തിന്നും ഞാനെല്ലാ പച്ചകറികളും തിന്നും
ആഹ്എനിക്ക് പച്ചക്കറി ചെലസാധനങ്ങൾ കോളിഫ്ലവർ ഇഷ്ടാണ് കാബേജ് ബീട്രൂട്ട് അങ്ങനെ എല്ലാം സാധനങ്ങൾഇഷ്ടമല്ലാത്തത് പച്ചക്കായ ഇല്ലേ പച്ചക്കായ ഉപ്പേരി വക്കല്ലോ അത് ഇന്ക്ക് ഇഷ്ടല്ല മത്ത മത്തന് ഇഷ്ടല്ല ആഹ് മത്തനിഷ്ട ടല്ല ചേനൊക്കെങ്ങനെ വറുത്തതൊക്കെ ഇഷ്ട്ടാണ് അല്ലാതൊന്നും ഇഷ്ടല്ല
ഇൻക്കാദ്യമൊന്നും ഇഷ്ടല്ലായിരുന്നു പ്പം ഞാനെല്ലാം തിന്നും ഞമ്മൾ ഡെയ്‌ലി ണ്ടാക്കിയാലും എപ്പളേങ്കിലൊല്ലെ അപ്പം അങ്ങനൊക്കെ തിന്നും ഞമ്മക്ക് കണ്ടാ തിന്നും
അങ്ങനൊക്കെയാണ് വീട്ടിലല്ലാർക്കും പറ്റ്നോണ്ട് കൊയപ്പ ണ്ടാവൂലല്ലെ എല്ലാരും എല്ലാതും കഴിക് ണോണ്ട്
ആഹ് ഇതല്ലാരും തിന്നും ഇത് വാണ്ടാതോര്ക്ക് വാണെല് മുട്ട പൊരിച്ച് തിന്നും
ആഹ് ന്റെമ്മി അങ്ങനെ തന്നെ പറയല് വാണ്ടെങ്കി മുട്ട പൊരിച്ച് തിന്നോന്ന്
അനക്എന്തേങ്കിലും മാണങ്കിണ്ടാക്കി തിന്നോന്ന് പറയും ഞമ്മക്ക് എന്തേലും വാണ്ടത്തത് ഉണ്ടാക്കിക്കാണെങ്കിൽ
ഇന്കങ്ങനെ എല്ലാ കൂട്ടാനും മാണന്നി ല്ല്യ വല്ല അച്ചാറെന്തേങ്കിലും കിട്ടിയാൽ മതി
ആഹ് അച്ചാറ് ഞാനും തിന്നും നല്ലോം തിന്നും
ഉം പക്ഷെ അച്ചാറങ്ങനെ തിന്നാന് പാടില്ല എന്തോ വയറിന് സുഖംണ്ടാവൂല ല അച്ചാ
ആഹ് ആഹ് പറിനേക്കാ
ആഹ് എന്തോ നല്ലതല്ല ശരീരത്തിന്
പ്പം തിന്നലില്ല ഇപ്പ തീറ്റ അച്ചാറൊക്കെ തിന്നുബ്ബോ വയറ് വേദന വന്ന് കഴി ഞ്ഞാല്
ഏഹ് ഏതാ അച്ചാറാണ് കൂടുതൽ ഇഷ്ടം
അങ്ങനെയൊന്നൂല്യ എന്ത്കിട്ടിയാ അച്ചാറ് കിട്ടിയാലും തിന്നും
ആഹ് ങ്ങള് അങ്ങനെ എല്ലാം കഴിക്കുന്ന ഒരു ടീമാണല്ലെ
എല്ലാം തിന്നും നമ്മളീ തിന്ന എനിക്കീ പാട്‌സ്‌ണ്ടാവല്ലൊഈ ബോട്ടി അതങ്ങനൊക്കെ പറീലെ അങ്ങനത ഒന്നും തിന്നൂല
ആഹ്
നമ്മള് സാധാ ഇറച്ചിയാണെങ്കി നല്ല ഇറച്ചി കോയിലാണെങ്കിനാരിൻ്റെ ഇറച്ചി അങ്ങനേണങ്കി മെരത്ത് മീനാണ്ണങ്കി ആ വെള്ത്തകളറ് കണ്ട്ണ്ടാവൂലെകഷ്ണ മീനാണെങ്കി ആഹ്അത് മാത്രം തിന്നൊള്ളൂ അല്ലാണ്ട്
ഇപ്പൊ മീനും കഴിക്കോ
നമ്മുക്ക് ഇവിടെ പൊതുവെ നമ്മുടെ നാട്ടില് കിട്ടുന്ന ഒരു വിധം മീനൊക്കെ തിന്നും കൊഴപ്പൊന്നു ല്ല നമ്മള ഇബടെ അധികം ഈ മത്തി മത്തി അയില സു മറ്റേത് അങ്ങനത്തെ മീനാളല്ലേ കി ട്ട ചെറ് താളല്ലേ മ്മ്
ഇയ്യ് വാങ്ങോ
ഇല്ല മീനോന്നും ഡെയ്‌ലി വാങ്ങൂല മീൻ ഞങ്ങള് പ്പോഴെങ്കിലും വാങ്ങോള്ളൂ മീന് എന്താറയോ എപ്പളും തിന്നാ ഒരു മടുപ്പ് അയിന്റെ സ്മെല്ല്
മ മണം കൊണ്ട് ഭയങ്കര മടുപ്പാക്കാരം
ആഹ് ഞാൻ പിന്നെ മീൻ തിന്നാത്തോണ്ട് നോക്കലില്ല
ആഹ് മീനൊക്കെ പേരിച്ച് മ്പോ നമ്മളെ പെര ആകെ മണെക്കാരം
ആഹ് ഹ ഞാൻ എപ്പളും പറയും ഞാൻ വെടെ എപ്പോളും പറയും മീൻ വാങ്ങണ്ട മീൻക്ക് അയിന്റെ സ്മെല്ല് ചെല മീനിന്റെ ഒക്കെ സ്മെല്ല് ന്നെ ഇൻക്ക് പറ്റ പറ്റൂല സിലോപി അങ്ങനത്തോക്ക ണ്ടല്ലോ പക്ഷെ ഇ ഇവിടൊക്കെ എല്ലാർക്കും ഫേവറേറ്റാണ്
ആഹ് അല്ല മീൻ തിന്നും അങ്ങന അങ്ങനത്തെ കൊഴപ്പംന്നുല്ലാ അത് എന്താറിയോ ഞമ്മൾ ഡെയ്ലി മീന് അപ്പം മക്കൊരു മടുപ്പാക്കാരം അപ്പൊ മൂന്നാലിസം കൂടുമ്പോളൊക്ക വാങ്ങും മീന്
അങ്ങനോക്കെ എന്താ ചെറിയ കുട്ടിണ്ടോ ആ ഹ് സൗണ്ട് കേട്ടുയെ
ആഹ് ഓൾ ഒറങ്ങാണ് ഞാൻ ഓളങ്ങനെ ആട്ടിങ്ങോണ്ട് ണ്ടിരിക്കാണ്
ആഹ് എത്ര വയസായി
വയസോന്നും ആയിട്ടില്ല രണ്ട് മാസ ആയിട്ടോള്ളൂ
ആഹ് ചെറിയ കുട്ടിയാണല്ലേ
ആഹ് ചെറിയ കുട്ടിയാ
ഓള്പ്പോ പാല് മാത്രെ കുടിക്കണ്ടാവുള്ളൂലെ
ആഹ് പാല് മാത്രം ആറ് മാസം വരെ അങ്ങനെല്ലേ പറ്റുള്ളൂ ഇപ്പോ മ്മ് ഒന്നും കൊടുക്കരുതെ റയലല്ലേ മ്മ് എനിട്ട് ഇങ്ങടെ വീട്ടില് ആരൊക്കെ ണ്ട്
ഞങ്ങളടെ വീട്ടില് ഉമ്മണ്ട് അനിയത്തിണ്ട് ഞാൻണ്ട് താത്തണ്ട് വാപ്പല്ല താത്ത ഓൾ ക്കൊരു കുട്ടിണ്ട് ഇല്ല ഇല്ല ഞാൻ പഠിക്ക
എന്തിനാ പഠിച്ച്നെ
ഞാനിപ്പ ഞ്ഞി ബി എഡിന് ചേർന്ട്ട്ണ്ട്
ആഹ്
അങ്ങനെ അടുത്തെ മാസേ ക്ലാസ് തോടങ്ങള്ളൂ
അട്ത്ത മാസല്ലേ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടോ
ആ ഡിഗ്രി കഴിഞ്ഞു
ആഹ് അത് കഴിഞ്ഞിട്ട് ഞ്ഞി എന്ത് നോക്കാനാ പോണത് ടീച്ചർ